ഓഹ് എന്നും
ഹലോ
എന്തൊക്കെണ്ട് വർത്താനം
ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഹലോ
കേക്ക്ന്ന്ണ്ട് പറഞ്ഞോളൂ പർഞ്ഞോളൂ പർഞ്ഞോളൂ
ഞാനേ
ഹലോ
ഹലോ
ആഹ് പറയൂ പറയൂ
വാണ് ഞാന്
ഹലോ
ഹലോ
കേക്ക്ണ് ണ്ട് പറയ് പറയ് പറയ് പറയ്
ഹലോ
ഹലോ പർഞ്ഞോളൂ
ഹലോ
ഹലോ ഹലോ പിന്നെയ് എന്തെക്കെണ്ട് ഹലോ യെസ് കേൾക്ക്ന്ന്ണ്ട് പർഞ്ഞോളു
ഹലോ
കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ട് പർഞ്ഞോളു പർഞ്ഞോളൂ
ഹലോ
ആഹ് കേക്കുന്നുണ്ട് പറയൂ
ഹലോ
താങ്കൾ ഇപ്പോൾ എവിടെയാണ്
ഞാനിപ്പ വീട്ടിലാണ്
ആഹ് എന്താണ് താങ്കള്ടെ അവിടെ റേയ്ഞ്ച് കൊറവുണ്ട് തോൺണു
ആഹ് ചെറുതായിട്ട് ഇണ്ട് തോന്ന്ണ് ണ്ട്
ആഹ് ഓക്കെ പിന്നെ എന്താ ആഹ് പിന്നെ എന്താ പാട്
സുഖം തന്നെ താങ്കൾക്ക് എന്തെക്കെ
എന്താ നല്ലത് പിന്നെ നിങ്ങള് മറ്റേ ഉം ഇങ്ങട് വെര്നൊന്നും കാണാല്ല കൊറെ ദിവസായാല്ലോ ഇങ്ങട്ടൊക്കെ വന്ന്ട്ട്
ഇപ്പൊ ഭയങ്കര തെര തിരക്കിലല്ലേ കുട്ടികളൊക്കെ സ്കൂളി പോവും പോകുന്ന സമയായില്ലേ സ്കൂളൊക്കെ തൊറന്നില്ലേ അതുകൊണ്ടാ
അതാണ്ല്ലേ ഇപ്പ വണ്ടി ഓടി ക്കാനൊക്കെ പഠിച്ചോ കൊറെ കാലായല്ലോ വണ്ടിന്റെ പിന്നാലൊക്കെ നടന്നീന്നു ഇപ്പൊ പഠിച്ചോ
ഇഹ് വണ്ടി പഠിക്കാന് നല്ല ആഗ്രഹൊക്കെ ഉണ്ട് വീട്ട്ലൊര് സ്കൂട്ടി ഇണ്ട് പക്ഷെ പഠിക്ക്യാൻ നോക്കുമ്പൊ എനിക്ക് പേടിയാണ് വണ്ടി ഇട്ക്കാനും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അറിയും ഏകദേശം നിങ്ങക്ക് വണ്ടിയെ കുറിച്ച് എന്താ അഭി പ്രായം നിങ്ങക്ക് അറിയോ
ആഹ് എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെറിയാം ഇപ്പ മ്മള് ബൈക്കായാലും ഇത്ക്കെ ആയാ വ് വെ കാറായാലും ആഹ് ഞാൻ ഏത് വണ്ടിയാണേലും മ്മൾത് ഓടിക്കും ഞാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇണ്ട് നിങ്ങള് ഇന്റൊരു ഓർമ്മയില് ശരിയാണെങ്കിൽ ഇങ്ങള് മറ്റേ ഒര് അഞ്ചാറ് കൊല്ലം മുമ്പ് പഠിച്ച് തൊടങ്ങ്യാ ഇതുവരെ പഠിച്ചിട്ടില്ല
വർഷ ആറൊക്കെ ആയി പക്ഷെ എനിക്ക് പഠിപ്പിച്ച്ന്ന എൻ്റെ രണ്ട് മക്കള് പഠിച്ചു എനിക്കറിയില്ല ഞാന് പഠിക്കാൻ വേണ്ടി ഗ്രൗണ്ടിക്ക് പോവും എന്നിട്ട് ഞാന് അവിടന്ന് ഇങ്ങടെന്നെ പോരും കൊറ ഒന്ന് ഇങ്ങട് നോക്കും എനിക്ക് ശരിയാവൂല പേടിച്ചിട്ട് ഞാൻ ഇങ്കടെന്നെ പോരും
അതെന്തുകൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യം പഠിച്ചേണ്ടമാരിണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പഠിയാത്ത കാര്യന്ന് അല്ലല്ലോ ഇത്
പേടി എന്താന്ന് വെച്ചാല് പിന്നേം കാല് വണ്ടിമക്ക് കേറ്റി വെക്കാനാ പേടി അല്ലാത്തൊരു പേടിയൊന്നു ഇല്ല ആഹ് ഉം വേറെ പേട്യൊന്നും ഇല്ല അതായത് വേ മുമ്പിക്ക് വണ്ടി വരുമ്പോ അങ്ങനത്തെല്ല പേടി അല്ല കാല് അതുമുക്ക്ന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാം സ്റ്റാട് ചെയ്യാനും തിരിക്കാനും ഓഫാ ക്കാനും ഒക്കെ അറിയാം ഇനി പഠി
ആഹ് ഓക്കെ അയിന് അതൊണ്ടല്ല കാര്യം ഇപ്പൊ കാലരുതി റ്റു അവിടെ ഇപ്പോ ഒരു സ്ഥലം വരെ പോവുമ്പത്തീനും ചെരുപ്പിന്റെ വാറുണ്ടാവില്ല മൊത്തം തേഞ്ഞു പോയിട്ടുണ്ടാവും അപ്പൊ വണ്ടി ഓടിക്കുമ്പോ ആദ്യം വേണ്ടത് ധൈര്യാണ് ആ ധൈര്യല്ലെങ്കി ഇങ്ങനെയൊക്കെ തന്നെ നമു നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയും അല്ലെങ്കിൽ ആ ഒര് കോ നമ്മുടെ നമ്മളെ മനസ്സിക്ക് ഒരു ഇത് വരാഉണ്ട് ആ ഒരിത് ഇത് വന്ന കഴിഞ്ഞാ മാത്രേ പഠിയുള്ളൂ പിന്നെ വീണാലും ഒന്ന് രണ്ടും വട്ടം ഒക്കെ വീയും അതൊന്നുംപ്പതില് പറഞ്ഞണ കാര്യല്ല പഠിക്കുമ്പോ വണ്ടിയാകുമ്പോ എന്തായാലും ഉം ഓഹ് വിഴല് സർവ്വസാധാരണാണ് പഠിച്ച അങ്ങനെ വീണ് വീണ് പഠിച്ച്മ്പളെ അത് അതെ മനസ്സിലാവുള്ളു അല്ലാതെ ഒറ്റടിക്ക് വണ്ടി പഠിച്ചോര്പ്പ ഇന്ന് ആരും ഉണ്ടാവൂല്ല
പക്ഷെ ഞാൻ പഠി പഠിക്കുമ്പോ വീണിട്ടുണ്ടേ രണ്ട് മൂന്ന് പ്രാവശ്യം വീണു എന്നാലും എനിക്ക് എന്താന്നറില്ല ഭയങ്കര പേടിയാണ് ഇനിപ്പോ അതിനൊരു ക്ലാസ്സില് ജോയിൻ ചെയ്യാന്ന് വിചാരിക്കണ് ഇണ്ട്
ആഹ് അത് ഞാൻ പറയണ് എന്താച്ചഴിഞ്ഞാല് നി നിങ്ങക്ക് ഇപ്പോ ഏകദേശം ലെവലായികൊണ്ട് തീരെ ലെവലായിട്ടില്ലന്നോ അതൊ കൊറച്ചൊക്കെ ലെവലായിക്ക്ണോ
അതായത് കൊറച്ച് ലെവലായിക്ക്ണു വണ്ടിയെട്ക്ക അങ്ങനെ തിരിക്ക അങ്ങനെക്കറിയാ പക്ഷെ കാല്ങ്ങ്ട് കേറ്റി വെച്ച് കൂടുതലൊന്നും പോകൂല ഒരു കൊറച്ച് അത്രേ പോരുള്ളൂ ഒരു രണ്ട് സെക്കന്റ് മൂന്ന് സെക്കന്റ് അതിന്റെ അപ്പുറെ എനിക്ക് കഴില്ല
മ് അങ്ങനെ ഈ രണ്ട് മൂന്ന് സെക്കന്റായിട്ടെന്ന അങ്ങനെ പോകുന്നായിക്കാരം അപ്പൊ അങ്ങനൊര് ഒരുമണിക്കൂറ് രണ്ട് മണി ക്കൂറൊക്കെ യാത്രയാവെ ഇതീ രണ്ട് സെക്കന്റ് മൂന്ന് സെക്കന്റ് മാത്രല്ല പിന്നത് പഠിക്കണം എന്ന്ള്ള മനസ്സില് വാശിയ്ണ്ട്ന്ന്ണ്ടെങ്കി അത് പഠിച്ചെട്ക്കല്ണ്ട് ഇപ്പൊ എത്രയോ വയസ്സായ ആൾ ക്കാരൊക്കെ ഇപ്പൊ നിങ്ങളെ പ്രായക്കാരെക്കാട്ടിലും കൂടുതൽ വയസ്സായ ആൾക്കാരൊക്ക്പ്പീ വണ്ടി ഒട്ടി പോണ കാണ്ണ്ഇല്ലേ നിങ്ങളിപ്പോ എത്രയൊ കുട്ടികൾ അല്ലെങ്കി എത്രയാ താത്താരൊക്കെ കുട്ടികളേം വെച്ച് സ്കൂളിക്ക് വാലവാടിക്ക് എല്ലാ എടത്ത്ക്കും കൊണ്ടാക്കണെക്കെ അവരുടെ മക്കളെക്കെ കൊണ്ടാക്കണെ ഈ വണ്ടിമ്മ കൂടിതന്നെയാണ് നിങ്ങളിപ്പ്ത് പഠിക്കണംന്ന് കരുതി കഴിഞ്ഞാ ഏത് വണ്ടിയാണെങ്കിലും പഠിക്കാവുന്ന തന്നെ ഉള്ളൂ
അതെ പഠിക്കാൻ ആഗ്രഹുണ്ട് പഠിക്കണംന്ന് കര്ത്ണ്ട് എന്തായാലും ഞാനത് പഠി ച്ചെട്ക്കും വാശിയാണ് കാരണം എന്താവച്ചാൽ നമ്മുടെ ആഗ്ര ആവശ്യം
നടന്ന് പോയി ബസ്സ് കേറിവെണം എവിടെക്കെങ്കിലും പോവാൻ ആഗ്രഹ്ണ്ട് പഠിക്കും ഞാൻ പഠിക്കാൻ ശ്രമിക്കും
ഓക്കെ നിങ്ങള് നേർത്തെ നിന്നോടത്ത് തന്നെ നിക്ക് ചെറിയൊരു റേഞ്ച് ക- ട്ട് കാണ്ണ്ണ്ട് എന്തായാലും വണ്ടി പടിക്കല് നിർബന്ധാണ് കാരണം ഇപ്പത്തെ കാലത്ത് വണ്ടിയില്ലെങ്കി- എന്തായാലും ഈ ഒര് എന്താ- നമ്മടെ ഇപ്പ നമ്മടെ ആവശ്യത്തിന് വേണ്ടീട്ടെ എവിടെക്കെങ്കിലും പോണോ - എന്നൊണ്ടെങ്കി നമ്മക്ക് അറിയുന്നൊണ്ടെങ്കി മറ്റുള്ള മറ്റുള്ള ഒരാളെ - നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരില്ല അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ- ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അടുത്തടുത്തൊക്കെ പോണെങ്കി അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് എങ്ങാനും ഇ- ഒറ്റക്ക് വരണെങ്കി അല്ലെങ്കി അടുത്തൊരു കടേക്ക് പോണെങ്കി- ഏഹ് നമുക്ക് എന്ത്‌ വേണം നിർബന്ധായിട്ടും ഈ ഓര് - വണ്ടി അറിയുന്നുണ്ടെങ്കി പിന്നെ മറ്റൊരാളെ ഏഹ് ആശ്രയി- ക്കേണ്ടി വര്ണിട്ടില്ല എന്തായാലും തീർച്ചയായിട്ടും നിങ്ങള് വണ്ടി പഠി- ക്ക തന്നെ വേണം പിന്നെ അതേ പോലെതന്നെ ഈ കാറ് പഠിക്കണെ കുറിച്ച് എന്താ നിങ്ങളെ അഭിപ്രായം
എനിക്ക് കാറ് പഠിക്കണം എന്നൊന്നും വല്യ ആഗ്രഹവില്ല അത് എന്താെന്നാവോ എനിക്ക് നല്ല ആഗ്രഹം സ്കൂട്ടി പഠിക്കാനാണ് കാറ് പഠിക്കാനൊന്നും എനിക്ക് ആഗ്രഹവില്ല അതായത് വീട്ടില് മക്കള് ഇണ്ട് അവര്ക്കൊക്കെ ഇനി അവര് വലുതായിവന്ന അവര് അങ്ങനെ കാറൊക്കെട്ക്കും അവര് എടുത്തോട്ടെ ഇനി - എന്റെ ആവശ്യത്തിന് മാത്രം സ്കൂട്ടി പഠിക്കണം എന്നൊരു താല്പര്യം അത്രേയൊള്ളൂ അതിനിപ്പൊ ചെറിയ ക്ലാസ്സുകളൊക്കെ ഇണ്ടല്ലോ അതിലേതിനെങ്കിലും പോയി- ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുണുണ്ട് അത് ചെയ്യും ഞാന് മക്കളൊക്കെ സ്കൂളി പോയി ഫ്രീയായിരിക്കുന്ന സമയല്ലേ
അതെ അതെ അതെ അതെ പിന്നെ എന്താവെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വണ്ടി പടിച്ച്ണോടത്തം നമുക്ക് തന്നെ ഉപകാരം ഇപ്പ ഈ വണ്ടി പഠിക്കാന് ആക്സിലേറ്റർ കൂടുതല് തിരിയാതിരിക്കാൻ ഒരു സാധനം ഇപ്പൊ നമ്മടെ ഈ ഫ്ലിപ്കാർടിലോ ആമസോണിലൊക്കെ കാണണുണ്ട് ആ ഒരു സാധനം വാങ്ങിട്ട്- ഹാൻഡലിമ്മെ ഘടുപ്പിച്ച് കഴിഞ്ഞാ പിന്നെ ഓവർ സ്പീഡ് വരില്ല പക്ഷെ നമ്മളെ വണ്ടി മറിയുന്നയിനുള്ള ചാൻസ്- എന്താ വെച്ച് കയിഞ്ഞാല് ഈ വണ്ടീന്റെ സ്പീഡ് കൂടോണ്ടാണ് ഈ സ്പീഡ് കൂടിക്കയിഞ്ഞാ നമുക്ക്- അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് സ്പീഡ് കൂടിയാ വണ്ടി മറിയുന്നത് സാഹ - ചര്യം കാണണുണ്ട് അപ്പൊ അത് ഒഴിവാക്കണെങ്കി ഏറ്റവും നല്ലത് നമ്ക്ക്- ഈ ഒര് സാധനം വാങ്ങീട്ട് ചെറിയ പൈസെ ഉള്ളൂ നൂറ് രൂപേടെ ഉള്ളിലെന്തോ ഉള്ളൂ ആ സാധനം മഹേ നമ്മുടെ- ഹാൻന്റ്ലുമേ കടുപ്പിച്ച് കഴിഞ്ഞാ നമ്മടെ ആക്സിലെറ്ററ് നമ്മള് വീയാൻ പോവുമ്പളാണ് ഏറ്റവും കൂടുതൽ സ്- സ്പീഡ് കൂട്ട്ണെ അപ്പൊ ആ ഒരു സംഭവം തന്നെ ഒയിവായിക്കിട്ടും ഇപ്പ എന്റെ കൂട്ടുകാരന്റെ വൈഫ് അതുപോലെ തന്നെ അവരൊക്കെ പഠിച്ച ഈ ഒരു സാധനവും സെറ്റ്‌ ചെയ്തിട്ടാണ് മെല്ലെ മെല്ലെ കാല് കൊണ്ട് നിങ്ങള് പറഞ്ഞ മാരി- ഈ മെല്ലെ മെല്ലെ തൊയഞ്ഞ് തൊയഞ്ഞിട്ടൊക്കെത്തന്നെ ഇത് പടിയെ അല്ലാതെ ആദ്യം തന്നെ നമുക്ക് ഇപ്പൊ - പഠിഞ്ഞോളന്നില്ല തീർച്ചയായിട്ടും അത് പഠി- ക്കാണെങ്കി ഇപ്പൊ ഇവരൊക്കെ പഠിച്ചവർ രണ്ടു ലൈസൻസെടുത്തു കാറിന്റെ എടുത്തു - സ്കൂട്ടറിന്റെ എടു ത്ത്ലാ ബൈക്കിന്റെ ടുത്തു എല്ലാ ലൈസൻസും ഒണ്ട് അവര് ഈ പറഞ്ഞ മാരി അവർക്ക് പഠിക്കണൊന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കി ഏതൊരു വ്യക്തിക്കും പഠി ക്കാവുന്ന സാധനം തന്നെയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. അപ്പ നിങ്ങളെ കൊണ്ടും കഴിയും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല്- അമ്മള് പഠിച്ച് കഴിഞ്ട്ട് അത് അയിമന്ന് മാറിക്ക്ണ ഒരു പരിവാടി അഅ്‌ പറ്റൂല പഠിച്ചയാണ്ന്ന്ണ്ടെങ്കി അത് പഠിയുന്നത് വരേ തന്നെ കൊണ്ട് നടക്കണം അല്ലാതെ കൊറച്ച് പഠിച്ചിട്ട് പിന്നെ കൊറ ച്ച് പഠിച്ചിട്ട് ആ ഒരു പഠിത്തം അത് പഠിത്തല്ല അത് ഞമ്മള് ജസ്റ്റ് വെറ്തെ കളിച്ചാന്നേ പറയുള്ളൂ അതല്ല പഠിത്തം പഠിത്തംന്ന് പറയണത് നിർബന്ധായി ട്ടു ആ ഒരു വണ്ടി പഠിയുന്നത് വെരെ പഠിച്ചന്നെ വാണം മൻസ്സിലായിലെ?
അതെ തെ അഅ്‌ നിങ്ങള് പറയണഅ്‌ ശെരിയാണ്. ഞാനിപ്പ ചെയ്യ്ണ വണ്ടി എടുക്കും ഒരു ദിവസം കൊർച്ച് ന്നേ ണ്ടിങ്ങനെ നോക്കും റോട്ടിലൂടെ പിന്നെ കൊറേ ശേഷം ഗ്രൗണ്ടിക്ക്‌ കൊണ്ടോവും മ മക്കളെ കൂട്ട് എന്ന്ട്ടവര് കൊർച്ചോകൊന്ന് കാണിചെരും ന്ന്ട്ട് വീണ്ടും വടേ കൊട്ന്നക്കും. പിന്നൊര് ന്നാല് അഞ്ച് ദിവസം കഴിഞേന് ശേഷായ്ര്ക്കും വീണ്ടും വണ്ടിട്ക്കാ ഞാ ഞാനിൻക്ക്
കാർ ഡ്രൈവിങ്ങറിയില്ലാനെന്റെ സുഹൃത്തിനോട് പർഞ്ഞപ്പോ അവള് എന്നോട് പറയ്ണ്ട് വ് ട്ടില് വണ്ടിണ്ടായിര് കര്യല്ലാ. അത് നല്ലോണം പ്രാക്ടീസ് ചെയ് പഠിക്കന്നേ വാണം വണ്ടി വീട്ട്ല്ണ്ട് ഞാനുണ്ട്ന്ന് പർഞ് ട്ടൊന്നും വണ്ടി പടിയില്ല, എന്റെ സുഹൃത്തിന് തേമാതിരി സ്കൂട്ടി അറിയാ, കാററിയാ, അവളക്കാ അവൾടെ എല്ലാ ആവശ്യങ്ങൾക്കും അവള് തന്നെ വണ്ടിയെടുത്ത് പുവ്വാണ്. അവൾടെ കുട്ടിക്ക് രാത്രീല് വയ്യാതായതിട്ട് ആയിട്ട് അവളാണ് കാറ് എടുത്തിട്ട് ഹോസ്പിറ്റലി കൊണ്ടൊയത് അവള് പറ എ മറ്റൊരു വണ്ടി ഞമ്മക്ക് ആ സമയത്തക്ക വ്ൾച്ചാ കിട്ടോ ഇല്ലേ ന്നറീലല്ലോ. പക്ഷെ ഇങ്ങനെ ന്നമ്മടെ വ്ട്ട്ല് വണ്ടി ഞമ്മക്ക് അറിയിണ് ണ്ടെങ്കി ഞമ്മക്കാരിം ആശ്രയിക്കണ്ടല്ലോ ന്നമ്മടാവശ്യത്തിന് ന്നമ്മക്കെടുത്ത് പെയ്ക്കൂടേന്ന്. അതൊര് അ ന്നല്ലൊരഭിപ്രായാണ്.
തീർച്ചയായിട്ടും അവര് പർഞഅ്‌ ശെരിന്നേണ് കാര്ണംന്തൊയ്ച്ചയ്ഞാല് ഇപ്പത്തക്കാൽത്ത് ഒര് ഇപ്പ ഈ രാത്രി രാത്രിന്നും ഒരിക്കലും നമുക്ക് ഈ പ്പോ ഒര് വണ്ടി കിട്ടിക്കോണന്നില്ല എത്ര ടൗണ് ആണെങ്കിലും അല്ലെങ്കി എത്ര കുഗ്രാമാണെങ്കിലും ന്നമുക്ക് വണ്ടി കി ട്ടിക്കോളന്നില്ല ഈ വണ്ടി കിട്ടണന്ന്ണ്ടെങ്കി ന്നമ്മള് നിർബന്തായിട്ടും ഈ ഒര് ടൗണ്ക്ക് അല്ലെങ്കി ന്നമ്മക്ക് സ്വന്തായിട്ട് വണ്ടിണ്ടെങ്കി അത് പഠിച്ചിട്ട് അതില് പോണ ഒരു കൺഫേർട്ട് നമുക്ക് വേറൊരു വണ്ടീല് പോവുംമ്പോ ക്ട്ട ത്തില്ലാ എന്നാണ് ഇൻക്കും പറയാള്ളത് തീർച്ചായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ന്നമുകൊരു പാടൊരുപാട് പറയാണ്ട്‌ മ്മള് വണ്ടി പഠിക്കലന്താണ്? ഇപ്പത്ത കാൽത്ത് നിർബന്തായിട്ട്ള്ള കാര്യാണ് അത് പഠിച്ച് കയ്ഞ്ഞാ ന്നമുക്ക് ഏ ഏ ന്നമ്മളാവശ്യങ്ങൾക്കോ ന്നമ്മളെ മക്കളാവശ്യങ്ങൾക്കോ അല്ലെങ്കി ന്നമ്മടെ ഭർത്താവിന്റെ ആവശ്യ ങ്ങൾക്കൊക്കെ അത് അത് ന്നന്നായിട്ടന്നെ ഇര്ക്കും കാര്ണന്താച്ചാ പ്പൊ നമുക്ക്പ്പോ വീട്ട്ലാരും ഇപ്പ മക്കൾപ്പോ എന്നും വീട്ട്ല്ണ്ടായിക്കൊളണംന്നില്ല. അപ്പൊ അവര് അവര്ടെ ആവശ്യത്തിന് പഠിക്കാനിതിനൊക്കെ പോവുംമ്പോ പിന്നെ ന്നമ്മക്ക് ഒന്ന് അത്യാവശ്യപ്പോ വിര്ന്നേര് വന്നപ്പോ മ്മടെ വീട്ടില് ഒരു കടില്ലെങ്കി അത് വേട്ച്ചെടുക്കാ അല്ലേല് ചിക്കം വേട്ച്ചൊട്ക്കാനൊക്കെ നമുക്ക് വണ്ടി അല്ലെയ് ചെറീയേര് എന്തെങ്കിലൊരാവശ്യത്തിന് പൊർത്തു പോകണന്നുണ്ടെങ്കി ന്നമ്മള വണ്ടി ഞമ്മക്കറീന്ന്ണ്ടെങ്കി അത് പഠിച്ചന്നെക്കാരം ഏറ്റവും ന്നല്ലേ എന്താലും ഇതിനെ കുറിച്ചിട്ട് ഞമ്മക്ക് പി കൂടുതൽ സം ല്ലാത്തോണ്ടേ ഞാ സലം വരേ പോവാ നിക്കാണ് ശെരിന്നാ.